ഹലോ?
ഹലോ?
ആ പനി എങ്ങനെണ്ട്?
പനി കൊറവണ്ട് പക്ഷെ നല്ല ചോമണ്ട്. ഭയങ്കരായിട്ട് ചൊമ.
ചൊമയുണ്ട്. ചോമയുടെ മരുന്നില്ല?
മരുന്നുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. ക്ഷേണം മാറ്റം കാണില്ല.
ആ ആണല്ലേ അ രണ്ടൂന്ന്സോം കാണൂടാ പനി. ഇപ്പഴത്തെ പനി വന്നാ എല്ലാം പാടാ.
ആ ഭക്ഷണം കഴിഞ്ഞാ.
ആ ഭക്ഷണൊക്കെ കഴിച്ചു. ഞാൻ ഏഴരക്കെ ആവുമ്പോഴത്തേക്ക് കഴിക്കാം മ്മ് അവിടെ എന്തെങ്കിലും കഴിച്ചാ?
ഇല്ല ഞാൻ ഒരുള്ളാസ് ചായോടിച്ചതാ. ഒന്നും കഴിക്കാനൊന്നും തോന്നുന്ന്
ഉം ഉം സൗണ്ട് കേട്ട്ട്ടും നല്ല ബുദ്ധിമുട്ടുള്ളണൊക്കെ തോന്നുന്നുണ്ട്.
ഉം തീരെ അയിനീല്ല ചോമായിട്ട് ഇപ്പൊ നാളെ മോളെ ഹോസ് ഹോസ്റ്റല് കാണാൻ പോണം അപ്പൊ മോക്ക് എന്തൊക്കെ തിന്നാൻ വേണംന്ന്ന്നർനിക്കിന്നു അതൊക്കെ ഒക്കെ ഇണ്ടാക്കിട്ട് വാണം നാളെ ഹോസ്റ്റല് നാളെ രാവിലെ ഞാൻ ണ്ട രി കുതിർത്തിട്ട്ക്കാ അരക്കാൻ മണ്ടിട്ട്. അ മീൻ പത്ത എറച്ചിപ്പത്തില് എ ർച്ചിപ്പത്തിലും പിന്നെ കൽമാസും മ്മളെ ഏരുള്ള ഉന്നക്കായ. ആ ആ ഏരുള്ള ഉന്നക്കായ ന്നട്ട് അത് രണ്ടും
അതിനകത്ത് എന്തോ ചേർക്കും എരിവുളിനകത്ത് മുളക് പൊടിയാ?
അല്ല നമ്മള് ഫില്ലിങ് ഇല്ലേ ഈ സമൂസയൊക്കെ ആക്കുന്ന മീൻ ഇട്ടിട്ടും ആക്കാ. ചിക്കൻ ഇട്ടിട്ട് ആക്കാം ബീവിട്ടിട്ട് വേണേ അങ്ങനിം ആക്കാം. ന്ന്ട്ട് ഉന്നക്കായി പോലെ ഉരുട്ടീട്ട് ആവില് സിമ്മില് വേവിച്ചിട്ട് പിന്നെ മൻ മ്മള് മീൻ പൊരിക്കും പോലാ കായം തെച്ചിട്ട് പൊരിച്ചെടുക്ക. നല്ല ടേസ്റ്റ് ഉള്ള സാധന കൊറച്ച് കഷ്ടപ്പാടുണ്ട്. നല്ല ടേസ്റ്റ സംഭവം.
ഏ അപ്പൊ ഉണ്ടാക്കുമ്പോ തോനെ ഉണ്ടാക്കണ്ല്ലോ ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേർക്കെല്ലാം കൊട്ക്ക
എല്ലാരുല്യ അത്യാവശ്യം വാണം മ് റൂമില് ഓലോ കൊറച്ച് ഫ്രണ്ട്സിന് എല്ലാ വീട്ടിലെ കുട്ട്യാള ഉമ്മരും വരും. കൊണ്ടോരും ഇങ്ങനെ എന്തെങ്കിലും ഒ ക്കെ ആയിട്ട് അപ്പൊ പിന്നെ
ഉം ആ നല്ല പൊറത്ത് വേറെ സ്ഥലങ്ങളിലൊക്ക ഒക്കെ നിന്ന് പഠിക്കുന്നവരല്ലേ?
ആ വേറെ സ്ഥലങ്ങളിൽ നിന്നും പഠിക്കുന്നവര. അപ്പൊ ഞായറാഴ്ച എല്ലാ പ്ലസ് ടു.
പ്ലസ് ടു ഏത് വിഷയം? കൊമയ്സ്. ഉം അതെന്ത് വീടിന് അടുത്ത് അല്ലേ സ്കൂള് ഹോസ്റ്റല്
അല്ല കൊറേ പോവണ്ട് കൊറച്ചു ദൂരണ്ട്. ഹ്മ്മ് ഒരു മൂ രണ്ടര മണിക്കൂർത്തെയാത്ര - രണ്ടര മൂന്ന് മണിക്കൂർത്തെ യാത്രണ്ട്.
ആണല്ലേ ഉം ന്നാ പ്ലസ് വൺ പ്ലസ് ടു തന്നെ കേറി ഹോസ്റ്റൽ ആകുമ്പോഴേക്ക് പിന്നീട് കൊച്ചിങ്ങൾ വെറുക്കും ഇനി അങ്ങോട്ടുള്ള പഠിത്തത്തിലൊക്കങ്ങനെ അങ്ങനെ പോകാനുള്ളതല്ലേ?
ആ ആ മോളെ ഒരു ഇഷ്ടത്തിനാണ് ഇനിയത് പറ്റിയിട്ടില്ലങ്കി ഇങ്ങോട്ടാന്നെത് ബുദ്ധിമുട്ടാണെങ്കിൽ ആ ആൾക്ക് കൊഴപ്പൊന്നുല്ല.
ആ ആ എയ്നിപ്പോ ഈ ഒരു വർഷം കൂടെല്ലേ ഉള്ളൂ.
ആ ഈ ഒരു വർഷം കൂടിയുള്ളൂ. പിന്നെ ഡിഗ്രക്ക്ല്ലേ. ഡിഗ്രിക്ക് അത്രയും ലോങ് ആവൂല പോയി വരാൻ ഭയങ്കര ഇടംങ്ങറ. അതാ ആ ഹ്മ്മ് അപ്പൊ ഡിഗ്രിക്ക് അയ്നുള്ള അവൾ ഓക്ക് ഇന്റർവ്യൂ ചെയ്ത് അങ്ങനെ എക്സാം എഴുതിട്ട് കിട്ടിയതാണ് അങ്ങോട്ട്.
ആ ആ. ഉം പിന്നെ വേറെ, ഞാത്തിരി ചോറ് കഴിച്ചു പിള്ളേർക്ക് ചോറ് വാരി കൊടുക്കാൻ നേരം, ഇത്തിരി ബാലൻസ് വന്നു അത് ഞാൻ കയ്ച്ചു
അ ബിരിയാണി കിട്ടിയോയിക്ക?
ഏ ബിരിയാണി ഒന്നുല്ല
ഏ
ഉം സാദാ ചോറ്.
ആഹ് ആഹ
ഉം എവിടെ പിള്ളർക്ക് രാത്രി കൊടുക്കാൻ നേരം അവള്മാര്, ഈ സ്നാക്സ് ഗെസ്റ്റുണ്ടായിരുന്നു ട്ടൊ ഇക്കാട മാമാഡ. മാമായും വൈഫും മക്കളും ആ അവരുടെ കൊച്ചും. ങ്ങളും എല്ലാം കൂടെ വന്നായിരുന്ന്. അപ്പം ഉം അതുതും എല്ലാം കഴിച്ച്. അപ്പൊ ഇവള് മാർ ആ അവര് വന്നിട്ട് പോയി. അപ്പൊ ഇവള് മാർടെ വയർ അപ്പഴേ പറഞ്ഞു പിന്നെ ഒന്നും ചോറൊന്നും. കൊടുക്കാതെ എങ്ങനെ കിടക്കുന്ന് വിച്ചാരിച്ചൊരിത്തിരി ചോറിട്ട് കൊടുക്കാ ഇടത്തതാ. ഒരു രണ്ടമൂന്ന് തവണ വാ തുറന്ന് പിന്നെ ബാക്കിഞാതിന്നേണ്ടി വന്ന്. ഞാനങ്ങന തിന്നുന്നല്ല രാത്രി. പിന്നെ തൈരൊക്കെ കൂട്ടിയായി എടുത്തത് കേട്ടാ അപ്പഴതേക്ക് എങ്ങനെ കളഞ്ഞു വിജർച്ചു
ഉം അല്ല രാത്രി അങ്ങനെ തൈര് കൂട്ടാൻ പറ്റൂല എന്നൊക്കെ പറയുന്ന
എനിക്കൊന്നും കുഴപ്പമില്ല നമ്മുക്കൊന്നും കുഴപ്പമില്ല ഞങ്ങളൊക്കെ എപ്പോ വേണേലും കഴിക്കും.
എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടാ എനിക്ക് വയറ്റില് അൾസർണ്ട്. അപ്പൊക്ക് തൈര് ഉം തൈര് ഭയങ്കര ഇഷ്ട.
അത് ഈ പുളിയില്ലാത്ത തൈരുണ്ടല്ലോ നമ്മളെ മിൽക്കി മിസ്റ്റിന്റെ അ അതാ ഇവിടെ വാങ്ങിക്കുന്നത് അത് വലിയ ബോട്ടില് ആണ് വാങ്ങിക്കുന്നത് ആ അപ്പൊ ഒരു നാലഞ്ചു ദിവസം നിക്കും. ആ ബോട്ടില്.
അത് അങ്ങനെ ഞാൻ അതിഥുവരെ വാങ്ങിച്ചിട്ടില്ല. വാങ്ങിച്ചിട്ടുണ്ട് ചെറുത് അയിന് ഫേസ്ൽ ക്രീം ഇ ണ്ടാക്കാൻ വേണ്ടിട്ട്. മുണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ഫേസ്ക്രീ അങ്ങനെയല്ല മറ്റേ കസ്തൂരി അങ്ങനെയൊക്കെ പൊടികളില്ലേ കടലപ്പൊടി കസ്തൂരി മഞ്ഞള് അങ്ങനെ കാപ്പിപ്പൊടി അതൊക്കെ കത്തിനക്കെടും ചേർത്തിട്ട് അങ്ങനെയൊക്കെ ട്രൈ ചെയ്താല്
ചെയ്ത് ചെയ്യാം ഞാനൊക്കെ അതൊക്കെ കല്യാണത്തിന് മുമ്പ് ചെയ്തിട്ടുള്ളതാ അപ്പൊ ഒന്നിനും വയ്യ ഇപ്പൊ എവിടെങ്കിലും ഫോൺ കാണുക കിടക്കുക ഹഹ. സുഖം ഇപ്പൊന്നിനും മെനക്കെടാൻ വയ്യ അതാണ്. എനിക്കാണെങ്കി നല്ല മുടിയൊക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ കേട്ടാ നല്ല മുടിയാരുന്നു. അപ്പൊ എന്നാ ന്ന പണ്ട് ഞാൻ സ്കൂളീന്ന്. ഒക്കെ വരുമ്പഴത്തേക്ക് എന്റെ ഉമ്മായൊക്കെ സ്കൂളീന്ന് എന്നെ. ആഹ് പി ടി എ മീറ്റിങ്ങിനൊക്കെ പോയിട്ട് വരുമ്പോ അവിടെ ഉള്ളവരൊക്കെ ങ്ങനെ പറയുമായിരുന്നു. റോഡി നിക്കുമ്പോഴത്തേക്കേ ആഹ് മുടിയുള്ള കൊച്ചിന്റെ ഉമ്മ ആണോ ന്നൊക്കെ ചോദിക്കുവാരുന്നു. അതേപോലെ എന്റെ ഇത്താണ ത്താടെ മോൾടെ കൂടെ ആഹ് ഇതേപോലെ എന്നെ അറിയാവ ന്ന ഒരു കൊച്ചിന്റെ കൊച്ചിന്റെ മോള് പഠിക്കുന്നുണ്ട് അപ്പം അതേപോലെ എന്റെ ഒരിക്ക ഫോട്ടോ കണ്ടട്ട് ണ്ടപ്പം. അന്നാരം നിന്റെ കുഞ്ഞാക്ക് നല്ല മുടിയായിരുന്ന് ഞങ്ങൾ ഉമ്മി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ. ആഹ് രീതിൽ നല്ല മുടിയായിരുന്നു. എനിക്ക്ല്ലേ കൊറോണ വന്നതിന് ശേഷം എല്ലാം പോയി. പിന്നെ തൈറോയിഡുണ്ട്.
ആഹ് തൈറോയ്ഡ് ണ്ടേ വേം മുടി കൊഴിയു ല്ലേ?
തൈറോയ്ഡ് ഉണ്ടെങ്കി കൊറേ ഏ കൊഴിഞ്ഞു ആഹ് എനിക്ക് തൈറോയ്ഡും ഉ അത് ഞാൻ ഡോസ് കൂടുതലാണ് കഴിക്കുന്നുന്നത് എഴുപത്തഞ്ച്. എം സി ജിയുടെയാ തെ ആഹ് കഴിക്കുന്നത്.
അപ്പൊ ഇത് കൊറേയായോ?
ഞാൻ കഴിക്കാൻ തുടങ്ങീട്ടോ ടാബ്ലറ്റ് ഉം എട്ട് വർ എട്ടല്ല പതിനൊന്ന്. ഹ വർഷം ആഹ് പതിനൊന്ന് വർഷ് ഷോണ്ട് ഞാൻ കഴിക്കുന്നുണ്ട് ടാബ്ലറ്റ്. ആഹ് അതെന്ന് വെച്ചാ പിന്നെ നിർത്താൻ പറ്റത്തില്ലേ എനി എനിക്ക് ബ്ലഡിലാണ്.
ഓ എട്ടില്ല ഇങ്ങനാവുമ്പോ പ്രെഗ്നന്റ് വാനൊക്കെ ഭയങ്കര ബുദ്ധി ബുദ്ധിമുട്ടാണല്ലോ ല്ലേ?
അങ്ങനായിരുന്നു എനിക്ക് ആദ്യം ഇതേപോലെ ഇക്ക ഗൾഫിലായിരുന്നു. അപ്പഴ് ഇക്ക കല്യാണം കഴിഞ്ഞ് പിന്ന. തൊ പെട്ടെന്നുള്ള കല്യാണാ യിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ. ഇക്ക ഗൾഫിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഇക്ക മൂന്ന് മാസം കഴിഞ്ഞിട്ട് വന്ന് വന്നപ്പോഴത്തേക്ക് എനിക്ക്. ആഹ് ഞാപ്രഗ്നന്റ് ആയി. ആയപ്പോഴത്തേക്ക് ഇത് കണക്ക് കുറച്ച് യാത്രയുടെ. തില് ശരീരതായി അതങ്ങ് പോയി. അന്ന് പോയപ്പോഴത്തേക്ക് ഇതേപോലെ. കണ്ടുപിടിച്ച് തൈറോയിഡും കൂടെ ഉണ്ടെന്ന്.
ആഹ്.
അത് ഇന്ന് വരെയും. ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് രണ്ടു വർഷം കഴിഞ്ഞാ കൊച്ചുങ്ങളായത്. ആഹ് അപ്പം. ചെലര് പക്ഷേ പറയും പി സി ഓഡി ഒക്കെ ഒള്ളോരു ചിലർക്ക്. ആവും ചില ശരീരങ്ങൾല്.
ആഹ് ആഹ് അതന്നെ. പി സി യോഡി ഉള്ളോൽക്കൊക്കെ ന്നുണ്ടാവില്ലന്നറിം ന്റെ. കസിന് ണ്ടായിനങ്ങനെ കസിന്റെ വൈഫിന്. പി സി യോഡി ആയിട്ട് ആറ് വർഷത്തോളായി കുട്ട്യളില്ലാണ്ട് ന്നട്ടി പ്പൊ അയ്ന്ള്ള ട്രീറ്റ്മെന്റ്. എട്ത്തെൻ്റെ ശേഷം ഇപ്പൊ ഒരു കുട്ടിയായി. അ. ഒരു വയസ്സായി മോള്.
ഉം.
കുട്ടികളെല്ലാം കിടന്നോ
കിടന്നെയൊന്നും ഇല്ല ദാ ഇവിടെ കിടന്ന് മറിയുന്ന് ഉം അതാ അത് ഞാന് ഫോൺ ചെയ്തോണ്ടിരിക്കുന്ന കാണുമ്പം അവള്മാർക്ക് ഒന്നും കൂടെ. കളി കൂടുതലാ ഞാൻ പഠി. പഠിക്കാം അറബ് എടുത്ത് വെച്ച് പഠിക്കാൻ പറഞ്ഞതാ ആഹ് എല്ലാം പഠിച്ചു തീർന്നന്ന് പറഞ്ഞ്. പറയുന്നതിന് മുമ്പ് തന്നെ അവര് അടക്കുകയും ചെയ്ത്.
അപ്പം എല്ലാ വീട്ടിലും ഉള്ളെയാണല്ലേ ഇവിടെ അങ്ങൻ തന്നെ ഇവിടെ.
കൂടുന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ട് ഞാൻ ദേഷ്യക്കത്തില്ല.
ആ ആ അത് ചെറിയ കുട്ടി. എന്റെത് ഒമ്പതിൽ എത്തിയില്ലേ ഇപ്പൊ പഠി ഞാൻ പഠിക്ക എനിക്ക് ഫോൺ പിന്നെ ഇപ്പ എത്ര ഇം വന്നോി പോയിന്ന പററ ഈ കോള് കഴിഞ്ഞ അടുത്ത ഫോൺ എനിക്ക് തരണതന്ന് പറഞ്ഞ. കൊറേ വട്ടായി വന്ന് നോക്കിട്ട് പോണൂന്ന്. ഓലിക്ക് ഫോൺക ബുദ്ധി വെച്ചിട്ട് ഒരു കാര്യോല്ല ഫോൺ. അതെ
ഉം
അത് ഞാൻ ഫോൺ പകല് കൊടുത്തിട്ടേ ഇല്ല്യ അപ്പൊ ആ ഒരു ദേഷ്യത്തി ഇങ്ങനെ നടക.
അ ശരി ആ മാക്സിമം അത് കൊറച്ച് കൊടുക്കുന്നാ നല്ലത് ഇവിടെ. ഞാനങ്ങനെ കൊടുക്കത്തില്ലേ പക്ഷേ ഇവര് വാപ്പി കൊടുക്കും.
ആഹ
ആ ഒരുരിതുൊണ്ട് പക്ഷേ ഞാൻ ദേഷിക്കും എന്നെയള്ള ഒരു ഇച്ചിരി പേടിയള്ളത്.
ആഹ ഞാനും ഒരു ലിമിറ്റപ്പറ ഞാനും കൊടു. ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒരു ദിവസം കണ്ടോ പറഞ്ഞിട്ട് കൊടുക്കും. ഫുള്ള് ചൈനീസ് ഡ്രമ
ആ അതല്ലാതൊ കൊറ ഡ്രാമ കാണല് തന്നെ ഈ പിള്ളേർക്കൊക്കെ പണി അതിനനുസരിച്ച്. വേറൊരു ഇതൊന്നുമല്ല അല്ല നമ്മള് നമ്മള് ഇരിക്കു കേൾക്കുന്ന പോല കാര്യൊക്ക ഒും അവർക്ക് അറിഞ്ഞൂട ഈ കൊറിയൻ ഡ്രാമകൾ കണ്ട അറിയാം കുറെ ഇംഗ്ലീഷ് വായികാ അറിയാം
ആ
ആ അതെ ആകെയുള്ള പ്രയോജനം ഇംഗ്ലീഷ വായിക്കാറിയ മലയാളത്തിന്റെ എബി സി ഡി അറിഞ്ഞൂട
അതെ അതെ അങ്ങനെ ഇവിടെ ഒരു അവസ്ഥ
ആഹ
വേറെന്തോ കൊറ ആയോ ഈ ഇതിൽ വന്നിട്ട്
ആ ആട തുടക്കം തൊട്ടുണ്ട്
ആഹ തൊടക്കമുതലെന്നെ
ഞാൻ അത് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവേ ഉ ഉ